ആ കേക്കാം കേക്കാം പറഞ്ഞോ പറഞ്ഞോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ.
ഫുട് ചോറോ.
ആ ഫുഡൊക്കെ കഴിച്ച. ബ്രോ ഫുഡ് കഴിച്ചായിരുന്നോ.
ആഹ് കഴിച് കഴിച് ഉച്ചയ്ക്ക് എന്തായിരുന്നു.
ഉച്ചക്ക് ഇവിടെ ചോറും ചിക്കൻ കറിയായിരുന്നു.
ചിക്കൻ കറിയോ ഓ ഓ. ചിക്കൻ എന്താ സാ മറ്റേ സാധാ കറിയോ അല്ലെങ്കില് അത്
സാധാ ബ്രോ എന്താ കഴിച്ചാ.
ഞാൻ ചിക്കൻ കറീന്നെ ഉ സണ്ടേ അല്ലേ ഓ ഓ ഓ. ആ സ്പെഷ്യലായിരുന്നേ. ഞങ്ങള് മറ്റേ ഈ ഞങ്ങോടെ ചീര ചീരാ കോഴിന്ന് പറയോ ഞങ്ങോടെ.
അത് എന്തുവാ.
ജീര ജീരകകോഴി ജീര കോഴി എന്ന് പറയാം മറ്റേ ഒരു പച്ച ടൈപ്പ് ചിക്കൻ ഉണ്ടാവുക പച്ചടൈപ്പ്േ
പ പച്ചക്കോഴിയോ.
പച്ചക്കല്ല ചിക്കൻ കറി. ചിക്കൻ കറി പച്ചടൈപ്പ ഉണ്ടാവ.
ഓ മനസ്സി
പച്ച നിറത്തില്. ഈ ജീരകൊക്കെ ഇട്ടിട്ട്. ആ നല്ല ടേസ്റ്റാ എനിക്ക് ഇഷ്ട ജീരകടും പിന്നെ. ക്യാഷ് ഒക്കെ പടിച്ചിടും.
ആണല്ലേ.
ഉം അഹ് നല്ല ടേസ്റ്റില്ലെ ദശബല്ലേ ദല്ലേ കുരുമുളകിന്റെ ഊത്തൊക്കെ വര്ണേ ഓ ഓ ഓ ബ്രോൻടവടെ മറ്റേ ഇതൊക്കെ ഉണ്ടോ ഈ മുരിഎർച്ചി കിട്ടോ. ഒര് ഓയിസ്റ്റഴസിന്റെ.
ഓഹ് കക്കയാണോ കക്ക ചിപ്പി.
അല്ലാ കക്ക ചിപ്പി പറഞ്ഞ ഞങ്ങളോട് ചിപ്പിനെ ഞങ്ങളോട് എത്തന്ന്റിയോ. മറ്റേ എരുന്തന്ന പറയ.
ആണല്ല ചെറിയ സാധനം ചിപ്പി കക്ക വലുത്.
ആഹ് ഇത് വോയിസ്. കക്കല്ല ഓയ്സ്റ്റർ വേറെ ടൈം മറ്റേ ഇംഗ്ലീഷ് ഓയിസ്റ്ററല്ലേ അതല്ല
വലുതാന്നോ ഇസ്റ്റർ
ആഹ് അതെ ഈ വൽദ് വൽദ് മ്മളെ ഈ സിമ്മിലെ കാണല്ലേ ഓയിസ്യൂസ്
മറ്റേ പേളെ ബാഗെ വായിന്റെ അഹത്ത് പേള് ഉള്ളെയാന്നോ
ആഹ് മറ്റേ ഇംഗ്ലീഷാര് പച്ചേ കഴിക്ക്ണേ ആഹ് നമ്മടെ ഞങ്ങളോടെ വിശേഷം ഞങ്ങളോടെ പച്ചക്കിട്ടൂല ചെർതല്ല അത്യാശ്യം വൽപ്പള്ള ഷെള്ള് ആഹ് ക്ഷെമള്ള പച്ചിക മ് മ്പമ്പ് മ്പളെ അടുത്തെ പച്ചിക്കൊന്നും പറ്റൂല ഭടെ അടുത്തെ മറ്റെ ഫ്രഷ് വാട്ടറല്ലാത്തോണ്ടത്ര പച്ചിക സാനങ്ങള് നോല്ല
ആഹ് തി പ്പ പചെക്കേ ചുമ്മാ തുറന്നങ്ങ് കഴിക്ക് തുറക്കാൻ പറ്റൂലല്ലോ പച്ചക്കിഴങ്ങ്
ആഹ് മറ്റ് ഉം ഉണ്ട് പ്പ ആഹ് ചുടണ്ട ആവശ്യം ഇല്ലേ ചുംലെ ഏയ് സിനിമയിലെക്കെ കാണാറോ ഈ യൂട്യൂബില് കാണാറ്ണ്ട് ഇങ്ങനെ ഈ ഓയിസേസിന്റെ ഇത് ങ്ങനെ ശല്യല്ല ത് കത്യോണ്ട് തൊറക്കും.
കത്തിയോണ്ടർക്കല്ലേ ഓ
തോട് തൊർന്നിട്ട് അതിന്റെ ഉള്ളിൽ ഈ നാരങ്ങനീരും ഈ എന്തോ പേസ്റ്റ് ഒക്കെ ഒഴിക്കും
ആഹ്
ഏ മ് മാരങ്ങ നീര് ഈ ചില്ലി പേസ്റ്റ് ഒക്കെ ഒഴിച് പച്ചക്ക് തിന്നാം പറ്റും ഇല്ല ഇല്ല അതിന് വേസ്റ്റ് കൊറവാണ്
അപ്പങ്ങ്നെ കഴിക്കാല്ലേ
ആഹ് അങ്ങനെ തന്നെ കഴിക്കും
ആ ക്ഷെ നമ്മള് കക്കയൊക്കെ വെക്കു മം വേസ്റ്റ് ആണുമല്ലോ കക്കക്കൊക്കെ വേസ്റ്റ് ആണുമല്ലോ
ആഹ് കക്ക പക്ഷെ ഇതിനങ്ങനെ ഇത് കഴിക്കാറ്ണ്ട് ആൾക്കാര് ഈ സിൻമേലൊക്കെ കാണാറുണ്ട്. മേലും പിന്നെ റീൽസ് കാണാറ്ണ്ട്
ചെലപ്പം ക്ലീനാക്കുവായിരിക്കും ചെല പ്പം ക്ലീനാക്കുവായിരിക്കും
അല്ല ഈ ക്ലീന ആക്കണ കണ്ടിട്ടില്ല ഇങ്ങനെ കാണലൊക്കെ ഇങ്ങനെ ഒര് ങ്ങനെ തൊറന്നിട്ട് അപ്പൊ തന്നെ നീ നാരങ്ങനീരറ്റൊഴിച്ചിട്ട് അങ്ങനെ അങ്ങനെത്തന്നെ തിന്നലാ ചെയ്യല്
ആണല്ലേ ആഹ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കണ്ടിട്ടൊന്നുല്ലുട കടെലെങ്ങും
ഓ ഓ ഞങ്ങള അവിടെ കിട്ടില്ല. ഞങ്ങള് അവിടെ ഫ്രൈ ആക്കി കഴിക്കല്, ഫ്രൈ അല്ല ഫ്രൈ ടൈപ്പ് കറി ടൈപ്പ് ഒക്കെ ണ്ടാക്കി കഴിക്കല്
ഇതിനാണോ അവിടെ ഈ കല്ലുമ്മക്കായ എന്നൊക്ക പറയുന്ന കല്ലുമക്കായ
അല്ലല്ല കല്ല്മ്മക്കായ വേറെ കട്ക്ക കല്ല് മ്മക്കായ ഒക്കെ വേറെ വേറെ ഡെവിഷൺലാ ഓര് ഈ പച്ച ഡെവിഷൺലാ കാര്യത്തുമ്മക്കെ
അഹ് അതിന് അതിന് വേസ്റ്റ് ആണുവല്ലോ പക്ഷേ
അതിന് വേസ്റ്റ് വേണം അയ്ന് വേസ്റ്റ് വേണം അയ്ൻ വേസ്റ്റ് ഒഴിവാക്കില്ലങ്കി വേദനട്കല്ണ്ട്
ആണല്ലേ ആഹ് അത് പൊരിക്ക മാത്രല്ലേ ചെയ്യത്തൊള്ളൂ.
എല്ലല്ല കറിയൊക്കെണ്ടാക്കും. കറിം ഫ്രൈയ്യൊക്കെ ണ്ടാക്കും, ഓ കറിയും ഫ്രൈയ്യോക്കെണ്ടാക്കല്ലോ
ആ ഞാൻ കൂട്ലും കണ്ടോള അത് പൊരിക്കുന്നത് മാത്രന്നെയെ
ഏ ഫ്രൈ അങ്ങനല്ല ഇത് ഞങ്ങള് രണ്ടും ചെയ്യലുണ്ട് പൊരിക്കലുണ്ട് കറിയെക്കല്ണ്ട് ഒക്കെ ചെയ്യല്ണ്ട് ഓ നല്ല മീറ്റാണല്ലോ ഇയ്നൊക്കെ
ആഹ് അതല്ല മീറ്ററേ ന്റെ സ
കഴിച്ച നല്ല ടേസ്റ്റ്ല്ല മീറ്റ്റാ ണ്ട് ന്തേ മറ്റേ ഇടക്കിടെ വേടിക്കല്ണ്ട് പൊരിച്ച ടേസ്റ്റ്ണ്ട് പക്ഷ പൊരിച്ചാൽ ടേസ്റ്റ് കൂടുതല്
അതെ ശരിയ ശരിയ അവിടെ മറ്റേ ആല പുരോ സൈഡിലൊക്ക പോകുമ്പോ അവിടെ ചായക്കടയിലൊക്കെ കാണുന്നത്.
ഓഹ് പൊച്ചുല്ലേ ആ ആഹ് ആഹ് ഞങ്ങളവിടെ ചായക്കടലന്റി ക മറ്റേ കല്ലുമക്കായ വേറെ ടൈപ്പാ കല്ല്മക്കായ അരി നിറച്ചെന്നറിയും കല്ലുമക്കായേം അരി നെർച്ചതും അതന്താച്ചിണ്ടെങ്കില് ഈ സാദാ കല്ലുമക്കായ്ന് ഷെല്ല്ടുക്കും അയിനുള്ളി ഓൾറെഡി ഒരു മീറ്റ് ഉണ്ടാവല്ലോ അപ്പ ആ മീറ്റിന്റെ കൂടെ തന്നെ ഈ അരിയിന്റെ ഒരുപേക് ഒരുമിക്സ്ഡ്ണ്ട് ഈ അരിയും ഇത്ക്കെച്ചിട്ട് തേങ്ങ തേങ്ങക്കെ അരച്ചിട്ട് ചേർത്തിട്ട് ഒരു മിക്സചർ ഉണ്ടാക്കും
ആഹാ
അത് ഇതിനുള്ളി നെറച്ചിട്ട് പിന്നെ ഒന്ന് ഈ ഒരു മൊളകിന്റെ ഒരു പേസ്റ്റാ മൊളകി പേസ്റ്റ് മുക്കീട്ട് പൊരിക്കൂ ആച്ഛ അച്ഛ ഫേയ്മസ കോഴിക്കോട് കല്ലുമകായ നല്ല ഫേയ്മസാ ദിഷിന്റെ പേര് ഏ ഷെല്ലോടെ പരിക്കും ഷെല്ലോടെ പരിക്കും
ത് കഴിക്കുമ്പോ തങ്ങനെയാ കഴിക്കാ
കഴിക്കുമ്പോ അപ് അടർത്തെടുക്കാൻ പറ്റും
ആഹ അതെയി
അതേപോലെ ഇടുക്കാൻ പറ്റുവോ ഉം ചേലോല് വണ്ടി ഇടു പറ്റു അവിടെ അത്യാവശ്യം നല്ല ഫേയ്മസ് അത് കല്ലുമമകായനറച്ചത്
ബ്രോ കുക്കൊക്കെ ചെയ്യന്നയാന്നൊ കേട്ട്ട്ട് കുക്കൊക്കെ ചെയ്യ്ന്ന ആളാന്ന് തോന്നുന്നു
ആഹ് ചെയ്യാറുണ്ട് ഇഷ്ടാന്ന് ചെയ്യണ് ചെയ്യലുണ്ട് ഉം ഉം
ബ്രോന്റെ സ ഹോബീസ്ന്തക്കിയ ബ്രോ?
ഹോബീസ് ഞാന് സി സിനിമ കാണും സീരീസ് കാണും പിന്നെ റീഡ് ചെയ്യും ഗെയിമിംഗ്ക്കെ ഉണ്ട്
ആണല്ലേ എനിക്ക് റീഡ് ചെയ്യാന്പ സമയൊന്നും കിട്ടാറില്ല അല്ലാതെ ഞാനങ്ങ് സിനിമേം സീരീസും ഗെയിമൊക്കൊരുപാട് കളിക്കും
മീൻസാ അത്ര വലിയ ബുക്കുകളൊന്നുല്ല നോവൽസൊന്നുല്ല നോവൽസ് വായിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഇപ്പ പിന്നെ ഈ മാങ്കാസൊക്കെല്ലേ?
ആഹ് മാങ്കേസ ഞാനും വീട്ടിൽ വായിക്കുന്ന ആ മന്യ അതതെ ഏതാ വായിക്ക പിന്ന ബ്രോ?
വാങ്ങിയോ സോള ലേണിംങ്ങപ്പതൽക്ക വായിച്ചത് ഉം
വളരെ അക്‌സ് റ്റെറ്റ് യും പിനിപ്പം ലാസ്റ്റ് ൻ്റെ എപ്പിസോഡ് ഇറക്കിന്ന് കേട്ടായിരുന്നു
ആഹ് അർള സോളോ ലവലിങ് അയി പക്ഷെ അയ്ന്റെ എനിമേഷ എനിമി വരുമ്പോ അതിന് എനിമേഷൻ തീരെ പോരാ കാർട്ടൂണിന്റെ ഫീലെ കിട്ടണത് സാധാ ഈ ജെ ജെക്ക് ഡിംസാർ ഒക്കെല്ലേ അയിന്റെക്കെ ഒരു ഇൻവെഷൻ ലെവൽരിക്ക
ആഹ് എനിക്ക് തോന്നിയാരുന്നു ത് മാത്രല്ല ഈ സോളോ ലെവല് ഞാന് മേക്കാത്തെ ഒരുപാട് കഥകൾ കുറയ്ക്കുന്ന വമ്മാര് ജി ജിനു അണെങ്കിൽ അത്ര ടെറിഫൈ ആയിട്ട് കാണിക്കുന്നില്ല ലെഇച്ചിരി ബാക്കിയുള്ളോർക്ക്ങ്ങനെ പേടിയാണ് ഈ ഏതിൻ്റെ മാങ്കയില് വായിക്കുമ്പോ നമുക്ക അതറിയാം ആനിമയിൽ അത്ര കാണിക്ക സീൻസൊന്നും
ആഹ് അതന്നെ സത്യം പറഞ്ഞ സാ സിനിമ കാണാറുണ്ട് ബ്രോ കാണാറുണ്ടോ
ആഹ് സിനിമയൊക്കെ കാണാറുണ്ട്
ഉം ഉം ഉം
എാ സിനമ ലാസ്റ്റ്
ലാസ്റ്റ് ഞാൻ കണ്ടത് ഈ സിനിമ മറ്റേ ഓബ്സഷൻ
ഒബ്സെഷൻ ആഹാ റീൽസ് കണ്ടായിരിന്
ഉം ഉം അത് നല്ല അത് നല്ല സിനിമയ നല്ല സിനിമയാ
ഹൊ
അതയിന് ചെറിയ ബഡ്ജറ്റ്ൽട്ത്ത സിനിമയാണല്ലോ?
ആണല്ലേ
ഒരു എഴുന്നൂറ് കെ ആയിറ്റുള്ളൂ ബഡ്ജറ്റ് അതിന്റെ സിനിമെന്റെ ആ എഴുന്നൂറ്- ബഡ്ജറ്റ് എന്ന് എഴുന്നൂറു കെ ഡോളർ ആഹ് അതാണ് അതാണ് സിനിമെന്റെ ഇത് വൺ വൺ മില്യൻ ബഡ്ജറ്റ് പോലും ഇല്ല എഴുന്നൂറ് കെ ഡോളറിൽ എടുത്ത സിനിമയാണ് നമുക്ക് കേ കേട്ട് വരവോ എന്നിട്ട് എത്രയാ ഇരൂനൂറ് മില്ല്ൺ മുന്നൂറ് മില്ല്യൺ ഒക്കെ നേടില്ലോ
ഓഹ് അടിപൊളി അണ ല്ലെ
സിൻമയ്ക്കെ ഒരു യൂട്യൂബർന്റെ തന്നെ പ്രൊഡക്ഷൻ ആണല്ലോ. യൂട്യൂബർ എത്ര ലോങ്ങ് ആഹ് യൂട്യൂബർ ഉണ്ടാക്കിയ അവിടെ ആഹ് അത് തന്നെ ചെറിയ പൈസക്കാണല്ലോ അത് ഇണ്ടാക്കിയത് ആഹ് അഭിനയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹ് അഭിനയിച്ച് നടിക്കു- അത്യാവശ്യം സിനിമ ഒക്കെ ഉണ്ട് കാരണം നല്ല അഭിനയമ അഭിനയിച്ചത്
ആഹ് കണ്ടായിരുന്നു ഇതുപോലെ എടുത്തേ കണ്ടായിരുന്നു
ഏഹ്
ഒരാളെ ഇൻസ്റ്റ കേ റീൽസ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓഹ് അത് ശരി ബ്രോ ആഹ് സീരീസ് കാണാറ്ണ്ട്. ഞാനിപ്പോ ലാസ്റ്റ് കണ്ടത് ഒരു നൈറ്റ് ഓഡ വിക്കിന്റെ സീരീസാണ്
ആണല്ലേ
അതീ മറ്റേ ഈ ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലിയോ ഏകദേശം ആ സ്റ്റോറി ലൈനിൽ വരുന്നതാണ് ആഹ് ഈ ഗെയിം ഓഫ് ത്രോൺസ് നടക്കണതിന്റെയോ ഒരു സ്ത്രിയെ - ഗെയിം ഓഫ് ത്രോഡന് ഹൌസ് ഓഫ് ഡ്രാഗൺ ഇല്ലേ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നടക്കണ ഒരു ഇതാണ് നൈറ്റ് ഓഫ് ആഹ് അത്യാവശ്യം നല്ല നലൊരു സീരീസ് എത്ര ഫസ്റ്റ് ഫസ്റ്റ് സീസണിൽ ഒരു ആറ് എപ്പിസോഡേ ഉള്ളൂ ആറ് - മൾ ടീസൺ എപ്സോഡ്സ.
ആണല്ലേ ഞാനിപ്പോ മറ്റേ- പക്ഷെ ഈ പണിഷ‌ർ അറിയോ മാർവൽന്റെ.
ആഹ് പണിഷ്‌ ർ അറിയാം
ആഹ് ആഹ് അതിന്റെ സീസൺ ടു തീരാറയക്കാം എന്നിട്ട് എനിക്ക് ഇനി, - തൊടങ്ങണൊന്നാ പ്ലാൻ. സ്പൈഡർമാൻ റിലീസ് ആകുവല്ലേ സ്പൈഡർമാൻ റിലീസ് ആകുന്നുണ്ടേ സ്പൈഡർമാൻ ഈ മാസം- റിലീസ് ആഹ് ആവശ്യം വരും ആക്ച്വലി പണിഷർ കാണേണ്ട ആവശ്യം വരത്തില്ല മനുഷ്യര് കാണേണ്ട പക്ഷെ ഡെയർ ഡെവിൾ ഒരു രണ്ട് സീസണൽ കാണണം നമ്മള് -
ഇതെ തീയേറ്ററിൽ ഒക്കെ വരന്നുണ്ടല്ലോ അപ്പോ കാണണ്ടാ
അല്ല പണിഷർ തിയേറ്റൽ വരുന്നുണ്ട് പക്ഷെ നമുക്ക് പണിഷ്‌റിനെ പറ്റി ചെറുതായിട്ടന്ന് അറിഞ്ഞാൽ മതി- ആഹ് രണ്ട് സീസൺ കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല
എന്താ ബ്രോ പണിഷ്‌റിന്റെ എന്താ എന്താ
പണിച്ചർ ഒരു ആക്ച്വലി യു എസ് ഏജന്റ് ആയിരുന്നു ലൈക്ക്- ഈ സി ഐ ഇല്ലേ സി എന്ന് അതെ ആ സീക്രട്ട് ഏജൻസി ആഹ് അവർക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇതിനാ ചെയ്യുന്നതിന് മെർസിനറി ആയിരുന്നു ഭയങ്കര ഷൂട്ടിങ്ങ് ഒക്കെ ഭയങ്കര കഴിവുള്ള ഒരാളായിരുന്നു ഷൂട്ടിങ്ങിലൊക്കെ ആ അപ്പം ഇബരാണെങ്കി ഒരു സി ഐ എ ഏജൻ്റ് ടോപ്പ് ഏജന്റാ അവര് ഗവൺമെന്റ് അറിയാതെ. ഒരു സ്കോഡ് പിടിച്ചുകൊണ്ടുപോയിട്ട് അയാളുടെ ആവശ്യത്തിന് വേണ്ടി പൈസക്കും അതിന് വേണ്ടി- ഇവരെ ആൾക്കാരെ അന്ന് എലിമിനേറ്റ് ചെയ്യിപ്പിച്ചു
പഠ
ഡോർത്ത് ആഹ് അ ഭ അല്ല പണിഷർനെക്കെ വെച്ച് പണിഷറിന്റെക്കെ . ടീം ടീം ആണ് ഇത് യൂസെയ്തോണ്ട് ഒരുപാട് ആൾക്കാരെ അങ്ങ് എലിമിനേറ്റെയ്ത് ഈ സി ഐ ഏജന്റ്. ഗവൺമെൻറ് അറിയാത്ത ഇയാളുടെ- ആവശ്യനുണ്ട് അഫ്ഗാനി അഫ്ഗാനിസ്ഥാന്റെ റിസോഴ്സ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയ-
ഓഹ് ഓഹ് ഓഹ്
അതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ഈ ടീമിലുള്ള ആൾക്കാരെ പതിയേ പതിയെ കൊല്ലാനും തുടങ്ങി ആ വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടി ഈ ഇൻഫൊർമേഷൻ ഈ ഏജന്റ് നടത്തിയേ വലിയ ഏജന്റ് അല്ലേ അയാൾ പറയുന്നത് കേട്ടല്ലേ പറ്റോ ഇവർക്ക് ഇവിടെ സീനിയർ ഓഫീസർ അല്ലേ ആ എന്നിട്ട് അവസാനം ഈ പണീഷറിന് കൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ പണിഷറിന്റെ പകരം പണീഷറിന്റെ ഫാമിലി മൊത്തം ഒന്ന് ഇവര്, എടുക്കും എന്നിട്ട് അവസാനം ആ അവ പോരാടുവ. ആ എന്നിട്ടാ അവനൊരു കൂട്ടാരനും കിട്ട
നല്ല നല്ലൊരു ബാക്ക് സ്റ്റോറി ആണല്ലോ
നല്ല ഒരു ബാക്സ്റ്റോറിയ അടിപൊളി ബാക്ക് സ്റ്റോറിയ പണിഷറിന്റെ ഫാഡാ ണേലും കൂട്ടാൻ ഒരു ഹാക്കറാണ് അവന്റേം,
ആഹ്
അവനും സിസ്റ്റത്തിനെതിരെ പോരാടുന്ന ഒരു ഹാക്കറാണ് അവന്റെ ഫാമിലി ഫാമിലി പോയില്ല ജീവനുണ്ട് പക്ഷെ അവൻ മരിച്ച ഹാക്ക് ചെയ്തിട്ട് ഗവൺമെന്റ് എല്ലാം വലച്ചതു പോലെ. ആ അങ്ങനെ ഒരു കഥയാവില്ല പണിഷറിന്റെ
ആ എന്നാ ശരി. എന്നാ ബ്രോ ഓക്കെ.
ശരി എന്നാൽ ഓക്കെ വച്ചേക്കാം